ഏ
ആഹ എന്തൊക്കെ
ഉം ഇവിടെ കുട്ടിയാണെന്നോ
ഉം കുട്ടിയതാ ഉടന്നുക കൊണ്ട് ഉ
പിന്നെ എന്താ ചോറായി കഴിഞ്ഞു ഇന്നേരം വൈകീന്ന്
ഉം
പി ചെക്കന് ഓന സ്കൂളില്ല അവർക്ക് എന്താണ് സ്കൂളിൽ സ് വണ്ണൊക്ക് കുട്ടികളെ ചേർക്കല അപ്പൊന്നല ഇല്ല എന്നന്നുമല്ല ഈ ഫസ് ഉച്ചത്തെ അലോട്ട്മെൻറ്റില് കിട്ടിയവർക്ക്
ആഹ
അ അപ്പൊന്ന ഇല്ല സ്കൂള ഇില്ല പിന്നെ അയിന്ങ്ങനെ എവിടെ അങ്ങനെ ഓരോരോ വർത്താനം പറു പുത്തർക്ക് വു
ആല്ല
ആ മീണ്ട്
ഉം
വീണ്ട് ഏതായാലും എന്താ പറയാ എന്റെ ങ്ങളെ പിന്നെ പോയിട്ടൊന്നില്ല ടി അതിറെ പണി അങ്ങനെ ഒരു തുമ്പായിട്ടില്ല ഇടുത്തിീന്റെ കായം കിട്ടിയിട്ടില്ല കൊറച്ചിട്ടി കൊറച്ച കിട്ടിട്ടില്ല
ആഏ മോന ഉത്ച്ചരില്ലേ
ആഹ മോനെ വിളിച്ചീനി അവിടെ ചൂടായിണന്നുണ്ട്ല്ലേ
ആ അടിീ എടീ എന്റെ മാപ്പളൊക്കെ അലേറെടങ്ങാറേ കാലം എന്താന്നോ ജിദ്ദിര് പെരിഞ്ചൂടാണ
ആഹ അത അല്ല പിന്നെമാതിരി പണിയല്ലേ ഇപ്പൊ വിളിച്ചീനി അപ്പൊ ഉത്സപ്പന്റെ ആകെ ഉയർത്ത് വെയിലും കൊണ്ട് പാവുന്നുന്ന കണ്ട
ആ
എന്നിട്ട ഇപ്പ പഞ്ചായത്തിന്റെ ഇതിൽൊരു ഒരു ഇത് വന്ന കണ എന്താ അറിയോ ഈ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തി നമുക്ക് പഞ്ചായത്ത്തിീന്ന് കിട്ടണ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാ അറിയാം എനിക്ക് സ്ത്രീകൾക്ക് ഡ്രൈവിങ് പഠിച്ചാനുള്ള ക്ലാസ് ഉണ്ടരോ
പ
ആഹ് പിന്നെതുണ്ട് കെണറ് സുജജിയക്കാന് പിന്നെ കാലി വളർത്തല് കോയി കോയിക്കള് വളർത്താന് കൃഷി തെങ്ങ് കവ്വ്ങ്ങ് അയിന് ജൈവവളം അങ്ങന അങ്ങട് പറഞ്ഞിട്ടൊരു വമ്പൻ ലിസ്റ്റുണ്ടായി ഞാ മോന് വിട്ട് കൊടുത്തപ്പോ മോൻ പറയാ എന്തും വെറുതെ കളയണ്ടാ ഒക്ക പോയി ഫോമ് പൂരിപിച്ചട്ട്
ഹ് ഹി ഹി
വെറുതെ നിക്കണ്ട വെറുതെ കുത്തിർക്കണ്ട ഇന്നട് ഈ കാമ പുതുക്കുംമാണരോ ഈ കാമ പുതുക്കും മണരോ രണ്ട രേണ്ട് മൂന്ന് മാസം കയിഞ്ഞിട്ട് ഉം ഏതായാലും നല്ല കഥ ഇൻക്ക് നല്ല പൂതിണ്ടടി എങ്ങനെന്നോ ബടെ ഇമ്മാന്റെ
അ ആങ്ങളന്റെ മകള് വല്യ പെരേം കുടിം ഭയങ്കര സെറ്റപ്പും കാര്യും കേട്ട് വന്നിട്ട് വീടിൻ്റെ ഒരു സൈഡ് മൊത്തം കോഴിക്കളെ വീടിന്റെ ഒരു സൈഡില്ല്യേ വല്യ നല്ല സെറ്റപ്പില് കോഴിക്കൂട് വല്ത്
ആഹ്
ന്ന്ട്ട് നോക്കിയാ നല്ല ആഹ് ഈ പഞ്ചായത്ത്ന്ന് കിട്ടിയ കോഴിക്കള്
ആഹ് അ ഇ ഞങ്ങളെ ഇവടൊരു ചേച്ചി ചെച്ച്ണ്ടെടീ ന ട്ട് മു അയിത്ത ആ ചോപ്പ് മുട്ടല്ലെ അത് ഇങ്ങന വിക്കും
ആഹ് ടി അമ്മക്ക് നോക്കിയാലോ
ഇന്റ മാപ്പളെ പറി ഞ്ഞിപ്പം എല്ലം കഴിഞ്ഞ് ഇഞ്ഞ്പ്പ മു ട്ട മലാണോയ്ച്ചും
ഹ് ഹ് ഹ് ഹ് ഹ് ഹ് ഹ്
അള്ളാ ഞാനയ്നോട് ഓരോന്ന് ചോയിച്ചേ
ഹ് ഹ് ഹ് ഹ്
അതല്ല നല്ല ഇവിടെണ്ടേനി ന്ന്ട്ട് ഞങ്ങള് എടക്കെടക്ക് അറക്കലും മുട്ടക്കൊന്നും പഞ്ചല്ലേനി ട്ടോ പിന്നെ പിന്നെ ഇതിനൊക്ക കൂടിനൊക്ക ഒരു സ്ഥാനം മാണം
ആഹ് അതെന്നെ
അതൊക്ക നോക്കീട്ട് നല്ല ഉസാറ്ല് ഇണ്ടാക്ക ഇച്ച് നല്ല പൂതി ആവുമ്പം പ്പ ഓരോ പൂതിയാണല്ലോ
അതല്ലേ ജ് റ് ഇബട്ന്ന് ഒഴിവായ കാര്യം നൗഷിതാന്നോട് പറഞ്ഞോ
ഏത്
ൻക്ക് മഞ്ചേരിന്ന് ഒഴിവായത് നൗഷിതാനോട് പറഞ്ഞോ
ആഹ് ഓളോട് ഞാൻ പറഞ്ഞ് അത് പറഞ്ഞേട്ടോ ഇജ് എന്താണ് ഇജ്ജ് എത്തിനും ഇഞ്ഞ് പോണ്ട ഇവടെ വന്ന് ഇട ഇൻഡസ്ട്രിയെല് കു ത്തർന്നാ മതി ഏഹ് അയിന് അയിന് വേറൊട് ക്കും പോകാനും പൂതിയില്ലല്ലോ വേറൊന്നും പക്ഷെ ഓള് ഞമ്മളെ പെടുത്തും നല്ലോണം ആ എൽ ജിയില് മറ്റേലും മറിച്ചിലൊക്കെ നല്ലതാ നല്ലതാ നല്ലതാർഞ്ഞാ
ഏഹ് പിന്നെപ്പം എന്താ പറയാ ഇപ്പൊ ഓക്ക് വേറൊന്നിനും പൂതില്ല ഇൻഡസ്
ഇപ്പ പ്പോള് അയില് വർക്കെയ്യ്ണ്ട് ആ നല്ല ഉവ്വ് ഉം ടാസ്ക് കിട്ടീന്നൊക്ക പറഞ്ഞപ്പം എല്ലം മെസ്സേജൊക്കെ വിട്ണ് ണ്ട്
! ! ! ! ! ! ! ! ! ! സ് ആ ഇൻഡസ്ട്രിയൽ ബൂസ്റ്റെയ്യ്ണ്ട് ഏഹ്
! ! ! ! ! ! ! ! ! ! ഓഹ് ടൈപ്പിങ് ഒക്കെ വിട്ണ്ട് ഓള അത് ചെയ്യ്ണ് ണ്ടേ ഇര്ന്ന് ആഹ് ഓള്മു ൻ്റേടാ അൻക്ക് കിട്ടിട്ടില്ലല്ലോ അൻക്ക് വർക്ക് വന്നത് റീഫ്രഷ് ചെയ്ത് നോക്കിയോ ഇജ്
ഇല്ലടി വന്ന്ട്ടില്ല
ആഹ്
ഞാനേ അപ്പ ഓളോട് ഇങ്ങനെ പ്പം വേറെ സംഗതി പറഞ്ഞ് ജ്വല്ലറിൻ്റെ ഒര്ത്ണ്ടല്ലോ ഞാൻ വെർതെ ഇൻസ്റ്റയിൽ ഒരു പരസ്യം കണ്ട് കാണ്ടേ എൻക്വയറി ചെയ്തതേനീട്ടൊ അനോട് ഞാൻ പറഞ്ഞൊ അത്
ഇല്യാ
മെഹറ് ഗോൾഡ് എർണ്ങ്ങാണ്ട്
ഉം ഇജ്തി ഇല്യാത്തീലൊന്നും പോയിങ്ങാണ്ട് ഇതാക്കല്ലെട്ടോ
ഇല്യ ഞാൻ ചേര്നില്യ ജസ്റ്റ് എൻക്വയറി ചെയ്തതാ അപ്പോത്തിന് ഇന്നെ ഇങ്ങട്ട് വിളിച്ചു
ഗോൾഡിന്റെതെൻന്ത് ഞമ്മളെ കോയൻസില്ലേ
എടി അത് ഞമ്മളത് പക്ഷെ അത് പോവൂല ഐല് പോവൊന്നുല്യ ഐ ന്റെ മീറ്റിംഗ് ഇപ്പട്ത്ത്ണ്ടൈനിയല്ലോ
അത് അത് അത് കിട്ടാെടീ നമ്മളത് പൈസ കൊടുത്തത് കിട്ടുആവോ
കിട്ടുംപറ്യാ പക്ഷെ ആയിട്ടില്ല സമയായിട്ടില്ല ജംഷിയേ എടക്കടക്ക് ചോയിച്ചും ഇന്നോട് അത് റബ്ബേ ഓളേണ് ഭയങ്കര പേടി ഓള് പറയ്ണേ ഞമ്മക്കാെക്കെ പഠിച്ചാം പോകയല്ലേന്ന്
ഏഹ് ഇപ്പൊ ഇപ്പഴ് ഇപ്പളാപ്പൊ നേരം വെൾക്ക്ണ്
റ്റുൻ പ്ലസ് റ്റൂവിന് ചേർന്ന്ണ്ണെരാ
ആ
ആഹ് ഐന് കല്യാണം കെയിഞ്ഞ് പ്ലസ് വണ്ണിലായിനന്നാണ്
ലെടീ
പഠിപ്പ്ണ്ട് ഓള് ഇത്ക്കെ പഠിച്ച്ക്ക്ണേയ് ഏഹ് കമ്പ്യൂട്ട്റ് കോഴ്സ് ഇട്ത്ത്ക്ക്ണ് കല്യാണം കെയിഞ്ഞാലേ അതേമായിരി എ പി ടി ടി സി ഇട്ത്ത്ണ്
ഏഹ്
അറബിന്റെ അറബിൻ്റെ ഇത് ടി ടി സി പഠിച്ചത് ആരപ്പാഅെറിയോ
ഇന്റെ ആഹ്
ഇത്താത്താൻ്റെ മോളാെപ്പം
ആങ്ങൾന്റെ ഇന്റെ നാത്തൂന് ജോലി കി ട്ടിക്ക്ണ് അർണിലെ ഞാന് ഇങ്ങനെ ഖുർആന്റെ ഇത് ഓള് ആആആരാക്കി കൊട്ത്ത് അതല്ലേ അലിക്കുഞ്ഞൂന്റെ ഇമ അലിക്കുഞ്ഞൂന്റെ ഇമ്മ അറിയാത്ത മറ്യേ മാത്താന്റെ മരോള് മരോള് ഉം ഉം ഒ ഓള് ഇതായപ്പൊ ഒ
ഇക്കണ്ടോ
ഓളാക്കി കൊടുത്തോണ് ണ്ട് ശമ്പളൊക്കെ ഇണ്ടാവാെകാരം എത്രയെന്നൊന്നും ഞാൻ ചോയ്ച്ചിട്ടില്ല ഉം ഔന്റെ മറയാത്താനെ മകളില്യേ മകളില്യെ അമീറമുൻന്ത ഓള് ഇവടെ മഞ്ചേരി ട്രാവൽസിലാണല്ലോ ഓക്ക്ജോലി
ആഹ് തന്നെ
ഇന്റെ കുട്ടി ഒർങ്ങാന്നാ ചോയ്ച്ച്ണ്
ആഹ്
ആടീ ഇന്റമഡീ കെട്ന്നൊർങ്ങാ
ഏഹ് ഐനെ കട്ത്തിക്കൂടെ തൊട്ടിലീല്
തൊട്ട്ലില് കെട്ക്കെന്നേനെ എന്തോര് ചൂട് ഇന്ന് ഞങ്ങളേെ ഏസി കേടന്ന്ക്കാണേ എന്തോര് ഏടി നന്നാക്കി എടീ അത് പിന്നിം കേടന്നു അത്ഞ്ഞ് അതിന്റെ കാലാവധി കൈഞ്ഞ്കുണോണ് ണ്ട്
എത്ര കൊല്ലായി വെച്ച്ട്ട്
അത് കൊറേയായിലേ പയേ എ സി എല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ഇവെട്ത്തതും ആയിര്ന്ന് എട്ടാെല്ലം ഇന്റെ കുട്ടുണ്ട എല്ല കുട്ടൂന്റെ മേലെത്തത് ഇണ്ടാവ്ണീന്റെ മുന്നത്തതാ
ഇപൊവു മൂവായിരത്തി അഞ്ഞൂറ് ഉപ്യക്ക് ഗ്യാസ് അരച്ചു താക്കിക്കെ സെരിയാക്കി ഇപ്പൊ പിന്നിം ഓന് ഐന്റെ ബോർഡ് ഇട് ഐച്ച് കൊണ്ടൈക്ക്ണ് ഹത് ഏച്ചൂട്ടിയോട്ത്താണെങ്കിലൊ കടക്കൂല ഇച്ചാണെങ്കിലോ ഈ കൊയമ്പേച്ച്ട്ട് പെരും ചൂടാണെെ
ആടി ഈ മയൈതീനന്ന് നല്ല സുഖണ്ടൈനീലേ
പിന്നെ നല്ല സുഖണ്ടെെനു ഇപ്പൊ ചൂടായിറ്റ് ഇപ്പ ഞാൻ നല്ലണ്ണ കൂട്ടലടി താത്താനെ കാണാതെ വല്ല നല്ലെണ്ണ.. വർലട്ടക്ക് തണുപ്പിനെ കൊഴമ്പുക്ക് താത്താനെ കാണാതെ വലിയ കോഴമ്പുക്ക് ക്ക നല്ലവണ്ണോട് ത് വരും
ഉം ഉം ഉം ഉം അതായ ചൂടിന് കൊറവണ്ടാവ
നല്ലണ്ണ തണുപ്പല്ലേ നല്ലെണ്ണ മാത്രം തേക്കൂത്ര ടി ചെലോല്
ആഹ് ഞാനൊക്കെ തേക്കലുണ്ടനി ഉം
ഇച്ച് മറ്റേതൊക്കെണ്ടാക്കി തന്നക്ണം പിന്നെ ഉള്ളിട്ടുള്ളത് ഉണ്ടാക്കി തന്നക്ണ് പിന്നെ കടലക്കെ വർ.. വാണ്ടല്ലേ കടലി അണ്ടിപ്പരാപ്പു തൊക്കെ വറുത്തുകാണ്ട് ഒരു സംഭവം ആയെന്താ പറയാ?
ആഹ എള്ളും കടലും വറുത്തത്
ആഹ എള്ളും കടലി അണ്ടിപ്പരിപ്പും മുന്തിരി ഇതും ബദാമും ഒക്കെ പാട
കൂര മറുത്തതല്ലല്ലോ
അല്ലല്ല ഈ എള്ളും കടലിം. അത് അത്ണ്ടാക്കീണ് ആക്കെ ഇണ്ടാക്കി ആക്കെ വയ്ക്കു അ താത്തക്ക്
നല്ലം പ്രായയിട്ടില്ലല്ലോ
ഇല്ല
പിന്നെ ജീരകും ചെറുള്ളിയ നെയ്യും മുട്ടയും കൂട്ടിയാന്തോരു സംഭവം ചുമഞ്ചാരിയോ ആഹ ജീരാപ്പൊടി ആഹ അത്ണ്ടാക്കിതന്ന്ക്ണ് നല്ല ടേസ്റ്റണ്ട് ആഹ
ഉം ഉം കുട്ടികളന്നോ
ആഹ ആഫില് ലെസീസ തിന്നും ആഫില് മറ്റൊൾക്കൊന്നും പറ്റില്ല
ഏതായാലും നല്ലതാ തിന്ന തടിച്ചണാ ഉം
കുട്ടി നന്നാവാനേനി കുട്ടി തടില്ലാത്തൊണ്ട് ഇച്ച് ഭയങ്കരത് ഞാനല്ലേ നന്നത്തെ തടിച്ചിക്കണന്നൊക്കെ പറഞ്ഞു മുപ്പത്തിര് കുറച്ചൊക്കെ ഇരുവീസല്ല ആയിട്ടുള്ളൂ
ആഹ ആഹ് ആഹ് ആഹ ഏതായാലും ഇന്റെ നാത്തൂനന്നടി കുട്ടിയ ഒന്ന് അന്ന് തീരെ തടില്ലേണിട്ടോ ഇപ്പൊ നല്ലൊ തടിച്ക്ണ് പ്പനായി ഒക്കെ പാല് കുറവ നാത്തൂന എന്നിട് കൊറ തീസന്ന് തന്നെ കൊറ ഓരോ മരുന്നൊക്കെ അങ്ങനെ എയുതി കൊടുത്തൊക്കെനിട്ടോ
ഇച്ച് പാലൊക്കെ നല്ലണ്ട് ഓള് കുടിച്ചഞ്ഞാലെന്നെ പാല ഉച്ചകാരം കുട്ടിയെ
ഏഹ, തൊണ്ണൂറ് കഴിഞ്ഞുകാ തന്നെ. തൊണ്ണൂറ് കഴിഞ്ഞ് വന്നിട്ട്... ത്.. ആണ് ഇത് ഇത് എന്റെ നാത്തൂനും തടിച്ചലൊട്ങ്ങിയത് കുട്ടിയും തടിച്ചൽടങ്ങിയത്.
ഏഹ.
തൊണ്ണൂറ് കഴിഞ്ഞ് പരേക്കരൂല്ലേ?
ആഹ...
എന്നിട്ട് അത് വരെ നന്നായിട്ടില്ലേയിനി. ഉം. ഇപ്പൊ കു ട്ടെക്ക അത്യാവശ്യം തടിച്ചീനു. ഞാൻ പറയാം ഞങ്ങളോടേക്കെ... അത്യാവശ്യം തടിയുള്ള കുട്ടികളാണ് ഉണ്ടാവല്. ഇത് തീരെ തടില്ലായിനി. തീരേ കജ്ജും കാലും എന്നിട്ട് ഇന്റാങ്ങൾക് പറ്റൂല. തടിയില്ലന്ന് പറയണ, അതിനെത്തുണ്ണീ... റഹ്മാനെ... അത് വല്ലാത്തൊരു സാധനം. അതിൻ്റെ കുട്ടിനെ... ഒത്തു പറയാൻ പറ്റൂല തടി പറയാൻ പറ്റ, എ യേയി നമ്മളുണ്ടല്ലോ ഒരു കു കുട്ട്യാളെ കാണുമ്പ ഇപ്പം മുട്ടടിച്ചാല് മൊട്ടകുട്ടി പറല്ലോ അതൊന്നും പറ്റൂല. എത്തു പറയാൻ പറ്റൂല. വല്ലാത്ത പറയാ അനക്ക്ന്നെ തുനിയാവിൽ കുട്ടി ഉണ്ടായി... പറ്റുള്ളൂ.
ഓന്നൊരു കടക് മണി ഉണ്ടായതല്ലേ, അപ്പൊ ഓന്റെ കുട്ടിനെ പറയണ അവനിക്ക് പറ്റുംണ്ടാവില്ല.
എടീ ഭയങ്കര സാധനം നട്ട് മ്മ മ്മാണെങ്കി ഇങ്ങനെ തടിയില്ലാത്തപ്പോ മ്മാക്ക് പൊർതേട് പയാണ്മ്മ. എന്നാ ഇത് തടെക്ക തടെക്ക അ പ്പോത്തിന് ഇങ്ങട്ട് അയിന് ആങ്ങൾക്ക് ഈറട്ച്ചും. ഞാൻ പറയാ, നിങ്ങള് അതിന് തല്ലുണ്ടാക്കണ്ട അത് തടി വച്ചോളും പറലയിനി. ഇപ്പ തായാലും..
ഞാന് ഞാൻ ഇപ്പതു ഞാൻ പറഞ്ഞെ, ഇച്ചു വല്ലാതെ തടി വേണ്ട. ഞാനോവറ് തടി തടി... ചെണ്ടാ. ഇച്ച് അല്ലേ ഇച്ച് ഞാൻ നീ ച്ചടക്കണന്റെ... പണിയെടുക്കണേണ്ടെങ്കിൽ ഇച്ച് തടി ഇഷ്ടം കജ്ജൂലടി തടിച്ചാ ഞാനെ.
ആഹ്, കജ്ജൂല.
അപ്പൊ അപ്പൊ താത്തറയും ഈ താത്തറയു, ഇജ്ജ് തടിച്ചണ്ടാച്ചിട്ട് ഈ കുട്ടി... ക്ക് നല്ലത് തിന്നാലുള്ളൂ, ഈ കുട്ടി തടിച്ചറയും. പാല്? നമ്മള് തിന്നാഞ്ഞാല്...
വയറൊക്കെ പോയോ?
ഉം, വയറൊക്കെ ഇപ്പൊ പോകും. തടിച്ചിട്ട് കൂടിക്ണ്.
നോക്കിയാ, ഇന്റെ നാത്തുന്റെ വയറ് അതേമാരിണ്ട്. ഇത്തീസിലല്ലേ. വയറ് കയ തുണിടുത്ത് കെട്ടാൻ പാടില്ലാന്നറിഞ്ഞ് ബെൽറ്റാണ് എഴുതി കൊടുതക്ണാട്ടോ.
ൽറ്റിയതാണ്. നല്ലോണം എം ഇ എസ്ന്ന് തന്നെ... ഓ ത തത്തി ഓൽ നന്നെ. ആ സിസ്റ്റർമാരന്നെ നല്ല തുണിയാണ് മുറുക്കി ആണ്ട് കെട്ടി തന്നക്കെയിനി.